ആ കേക്കാൻ പറ്റ്ന്നുണ്ടോ ആഹ് പറഞ്ഞോ പറഞ്ഞോ നീ ഫ്രം കണ്ടോ സുഖമാണ് സുഖാണ്
ആഹ് ഫ്രം ഞാൻ കണ്ടു ഞാൻ ഫ്രമിന്റെ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും തേർഡ് സീസണും ഫോർത്ത് സീസണും കണ്ടായിരുന്നു ഫോർത്ത് സീസൺ അവസാനത്തെ എപ്പിസോഡും കണ്ടായിരുന്നു കണ്ടായിരുന്നുവോ
ഇന്ന് ഞാൻ കണ്ടു ഇന്നാ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടെ
ആഹ് ഇവര് ഓരോ ഓരോ ദിവസം ഓരോ എപ്പിസോഡിൽ അവര് ഒരു കാര്യം പറയത്തുള്ളൂ നമുക്ക് വേറെ ഒന്നും ഇട്ട് തരത്തില്ല ഇവര്
എടി അത് ഇതുവരെ അവര് നേരത്തത്തെ സീസണിൽ കൊണ്ടുവന്ന മിസ്റ്ററീസൊന്നും ഇതുവരെ സോൾവ് ആക്കിയിട്ടുമില്ല.
ഇല്ല, അല്ലേലുവീ നാട്ടുകാർക്കെന്താ കൊഴപ്പമന്നെനിക്കറിയത്തില്ല അവര് എല്ലരും ഒന്നിച്ചുനിന്നിട്ട് അവര് കണ്ട കാര്യം ഒന്നും പറയത്തുമില്ല ഇപ്പ ഇല്ല മാനനിയല്ലോ വന്നപ്പോ അ ദേണ്ടെ കെട്ടിക്കാനായിട്ട് പറയുന്നു
അത് അതിപ്പോ ഞാൻ ഈ ഈ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതില് ഭേദം ആൾക്കാരെ അങ്ങ് കൊല്ല്
സത്യം സത്യം അയിന്റെ കൂടെ ആ ബോട്ടിൽട്രീ പിഴുതിടാൻ തോന്നുന്ന്
ആ അത് അതുമല്ലടി ആ അവസാനം അയാളെരു പെണ്ണായിട്ട് വന്നിട്ടിപ്പം എല്ലാം എടുത്തോണ്ട് പോയില്ലേ
പോയോ
ആഹ് ട്ടാലസ്‌മെൻസെല്ലാം ആ പെണ്ണ് വന്നിട്ട് ഒരു ബാഗിൽ എടുത്തോണ്ട് പോയി പോയില്ലേ
അയ്യോ ഞാൻ കണ്ടില്ല
ആടി ആ പെണ്ണ് എല്ലാം കണ്ടില്ലേ നീ
ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ലായിരിക്കും ഞാൻ ആകെ ഇല്ല അതിനി പുതിയ എപ്പിസോഡ് വല്ലോ ആണോ ഞാനാകെ ഇത് മാത്രമേ ക ണ്ടുള്ളു ഇല്ല ഒരു ബ്ലൂ കളർ ഉടുപ്പിട്ട കുട്ടിയില്ലേ അവളെടുത്തോണ്ട് വന്ന് അവള് കഷായം കൊണ്ടുവന്ന് ഫാത്തിമയ്ക്ക് കൊടുക്കുന്നയാ ഞാൻ ക
ഓ ആഹ് നീ ഒമ്പതാമത്തെ എപ്പിസോഡെ കണ്ടുളൂ അപ്പൊ
ഏഹ് പത്താമത്തെ എപ്പിസോഡ് ഇറ
പത്താമത്തെ എപ്പിസോഡ് ഇന്നിറങ്ങി ഫിനാലെ എപ്പിസോഡ് ആഹ ഇന്ന് ഇറങ്ങിയാ എപ്പിസോഡ്
ഓഹ് ഇന്നത്തെ എപ്പിസോഡ് കാണണം അത് കഴിഞ്ഞ പിന്നെ ഒരു വർഷം കാത്തിരിക്കണം
കാത്തിരിക്കണം അത് മാത്ര എൻഡിങ് എനിക്ക് ഫിനാലെ അത്ര ഫിനാലെ കൊള്ളാം കൊറേ സംഭവം ന നടന്നു പക്ഷെ എന്നാ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് ആയതും ഇല്ല അതുപോലെത്തെ എൻഡിംഗാ.
അയ്യേ ഞാൻ മേച്ച അടുത്ത സീസൺ കാണൂലാന്ന്. പക്ഷെ കൂട്ടുകാര് പറഞ്ഞ് കാണുവെന്ന്. ചേച്ചി പറഞ്ഞ് എന്തായാലും കാണും ബിക്കോസ് ഇവിടെ എവിടെയും തട്ടാതെ അവര് പോവുന്നത്.
ആ ഇതിപ്പം ഇത് അവസാനം ഇല്ല പറയുന്ന പോലെ റൈറ്റേഴ്സിന് പോലും അറിയത്തി ഇത് എങ്ങോട്ടാ പോകുന്നേന്ന് അവര് അവസാനം സ്റ്റോറി കൊളാവും. വിഖാര.
സ്ട്രെയിഞ്ചർ തിങ്ങ്സ് കണ്ടിട്ടുണ്ടല്ലോ എന്റെ ആ ഒരു മൂഡേ പോയി ഞാൻ. സീരീസ് ഒന്നും കാണാറില്ല ഇപ്പോ.
ഞാനന്ന് ഞാനന്ന് അടി വോളിയം വണ്ണ് പൊളിയായിര്ന്ന്.
ഏത് ഫ്രമ്മ.
അല്ല നമ്മുടെ സ്ട്രെയിഞ്ചർ തിങ്ങ്സിലെ ഫൈവ്ന്റെ വോളിയം വണ്ണിേല്ല മറ്റേ വില്ലിന് പവർ ഉള്ളതന്ന് വരെ.
ആ അത് അത് സൂപ്പർ ആയിര്ന്ന് രണ്ടാമത്തെ പോർഷൻ എന്തുവായി
നല്ലാമ രണ്ടാമത്ത. പോഷൻ എല്ലാം പെട്ടെന്ന് കുറെ സംഭവങ്ങൾ നടന്ന് എല്ലാം എന്ന ഫാസ്റ്റ് പേസില് എല്ലാം അങ്ങ് പോയി.
എനിക്കറിയത്ത് പോലും ഇല്ല എനിക്ക് ആകെ ഒരു പോഷനെ ഓർമ്മയുള്ളൂ അവൻ ഇത്രയും നാള് പേടിച്ചത് അവൻ പറയാ ശെ, ഞാനെങ്ങാനും ഗെയായിരുന്നെങ്കി ഞാൻ വെറ്റ്നയെ
അല്ല അത് ഞാൻ ഒരു മീമ് ക ണ്ടായിര്ന്ന് അയ്യേ വെറ്റ്ന ഇത്രയും ഇതാണോ ഒരു കൊച്ചിനെ ബ്ലാക്ക് മെയിൽ ചെയ്തോ ആണോ കാര്യങ്ങൾ നടത്തുന്നെന്ന്. അതാണ്. അത് മറ്റയിലെ ദഫബദസ് ഏ ചാറ്റ് ജി പി ടി യുടെ എന്തോ വെബ് ഓണായിക്ക് എന്നും പറഞ്ഞൊരു ട്രോൾ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാര് സ്ക്രിപ് ചാറ്റ് ജി പി ടി ന്നാന്ന്.
അത് ഇത് തീർന്നിട്ട് ഏത് പ്രിമിയല്ലാ തീരുവല്ലോ നമ്മടെ.
അതെ.
തീർന്നിട്ട് പാവങ്ങൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയ
പക്ഷെ അത് ഐ മീൻ ആദ്യത്തെ വോളിയം ഫോർ കൊള്ളാം നാലാമത്തെ എപ്പിസോഡ് വരെ നല്ല രീതിയിൽ പോയി. പക്ഷെ ഒര്. ആണ് പക്ഷെ അതില് ഈ ഫാൻസ് വെച്ചൊരു ക്വസ്റ്റൻന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ വെറ്റ്ന. പറഞ്ഞില്ല ഈ ഇവരെല്ല ഈ പിള്ളാരരെല്ലാം കൂ മറ്റേ പ്ലാനറ്റിലോട്ട് അബിസിലോട്ട് വരുന്നുള്ള കാര്യം വെറ്റ്ന എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന്.
ആ നീ അതേപോലെ അത് നോക്കണേ മാക്സിനെ പിടിക്കാൻ ര രണ്ട് മൂന്നെണ്ണത്തെ എണ്ണി വിട്ടേ ആ ഡെമോഡോഗിനെ നല്ല നല്ല ഇതുണ്ട് എന്താ. ടൈറ്റിലായിരുന്നു.
പോയില്ല സാർ നാ.
എന്നിട്ട് അത് ആരേ അറ്റാക്ക് ചെയ്യത്തില്ല എണ്ണീ ആൾക്കാരെയാണ് കറക് റ്റ് നോക്കി ആൾക്കാരെ മാത്രം അ
അല്ല നീ ശ്രദ്ധിച്ചോന്ന് അറിയ ത്തില്ല ആദ്യത്തെ കൊറച്ച് പോ സോൾഡിയേസിനെ കൊന്ന്.
ആ കൊന്ന് പക്ഷെ വേറെ ആരെ ഇത്രയും നല്ല ഒരു നന്മമരമായ ഡെമോഗോർക്കിനെ ഞാൻ കണ്ടിട്ടില്ല. അവിടെയുള്ള ഒരു പേഷ്യന്റിനെ ആക്രമിച്ചില്ല.
വിക്കിയെ വിക്കിയെയും റോബിനെയും കൊല്ലാതെ പട്ടാളക്കാരെ കൊന്ന് പക്ഷേ വിക്കിയെ റോബിനെയും കൊന്നില്ല.
എനിക്ക് തോന്നുന്നതേ അവൾ ഓൾറെഡി കോമൽ ആയ കൊണ്ട് മൂന്നു പേരെ വിട്ടതാന്ന് തോന്നുന്നേ കോമയിലല്ലേ അവള് ഇറങ്ങി ഓടാനൊന്നും പോന്നില്ലല്ലോ.
പ്രശ്നംന്ന് വെച്ചാൽ നമ്മളൊരു സീസൺ ഫിനാലിനൊക്കെ പറയുമ്പം പോരാത്തതിന് ഏറ്റവും ഒരു ഫൗള് കാണിച്ചെന്ന് പറയുമ്പോൾ ആ സീസൺ തുടങ്ങിയപ്പോ തന്നെ മറ്റെ സീസൺ ഫോർ എൻഡിങ്ങിൽ തീരുന്നതങ്ങനാ മറ്റ് ഏ വേഗ്നെ നാല് വരെ കൊന്ന ണ്ട് ആ എന്താണ് ലോകം നാളായിട്ട് ഇതാക്കിയില്ലേ ഡ്രിഫ്റ്റ് വന്നില്ലേ പക്ഷെ അവരത് അതെല്ലാം അങ്ങ് ക്ലോസ് ചെയ്ത് പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവരത് ക ആ ഒരു പ്ലോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പൊളിയായിരുന്നെനെ കാരണം ഓൾമോസ്റ്റ് ഡമോകോർഗനൻസ് എല്ലാം ഇൻവ പേഡ് ചെയ്യുന്ന ആ സമയത്ത് ഒരു ബാറ്റിലായിരുന്നു നമ്മളെല്ലാരും പ്രതീക്ഷിച്ചതെന്തുവാ സീസൺഫൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ ഡിസ്ട്രക്ഷൻ ആയിരിക്കും ബാറ്റിലായിരിക്കും
ആന്നെ അവസാനം എന്തുവാ വന്നത് ഉള്ളിവട പോലെ വലിയൊരു ജീവി അത് എല്ലാ ഡെമബാറ്റും ഡെമഗോർഗനും കൂടെ കമ്പൈൻ ചെയ്തിട്ട ഒരു സാധനം എന്തുവാ എന്നിട്ട് പോട്ടെ അതെല്ലാം പോട്ടെ വജ്ഞം മരിച്ചത് എങ്ങനെയാ ആ അമ്മച്ചീന്റെ കയ്ന്ന് കോടാരി
കോടാലി കൊണ്ടിട്ട്
ഇത്രേം അയാള് ചെയ്തത് ഒരു കോ എനിക്ക് അന്നേരം തോന്നി ആ സ്ട്രേ തിങ്സിൽ അവര് ആ വർക്ക്ഷോപ്പിലോട്ടൊന്ന് തെരഞ്ഞിരുന്നെങ്കിൽ വെഗ്ന ഫസ്റ്റ് സീസണിലെ കൊള്ളാമായിരുന്നു ഒരു കോടാലി വെച്ചിട്ട്
ആരുന്നു പക്ഷെ അത് അല്ലടി പക്ഷെ ഒരു സാധാരണ സീസൺ ഫൈവിന് അത്ര എൻഡി ങ്ങായപ്പോ അറ്റ്ലീസ്റ്റ് കുറച്ച് മെയിൻ കേരക്ടർസ് മരിക്കണായിരുന്നു നമുക്ക് ആ ഒരു
ആന്നേ ഞാൻ വചാരില്ല അവൻ മരിക്കൂന്ന് ആര് അയ്യോ അവരെ ഞാൻ ആദ്യേ കൊന്നേനെ
അല്ല പക്ഷെ അടി ആ സീൻ നല്ലതായിരുന്നു പക്ഷെ ആ സീന്റെ എൻഡിംഗ് അവര് മരിക്കായിരുന്നു അല്ലെങ്കി
സത്യ സത്യ അവര് മരിക്കായിരുന്നെങ്കിൽ കൊള്ളാരുന്നു ആ മോതിരം ചെന്ന് താഴെ വീണിട്ട് റ്റ്
ടീ അത് റാ പെട്ടെന്നങ്ങ് സ്റ്റോപ്പായി അല്ല പെട്ടെന്ന് ആ മെൽറ്റിങ് സ്റ്റോപ്പായി ഒരു പോയിന്റ് ഇല്ലായിരുന്നല്ലേ ആ ഹോളി അത് മറ്റേ ഇൻസ്റ്റഗ്രാം മീമ് ഉണ്ടായിരുന്നല്ലോ സീസൺ ഫൈവ്ന്ന് പറഞ്ഞിട്ട് സീസ കാണിക്കുന്നുണ്ട് ഒരു പെണ്ണ് ഒരു താഴെ വീഴുന്ന് ആട്ട് ഒരാൾ ഷോസ്പീഡ്ണ്ടല്ലോ സീപീഡ് സ്പീഡ് പറയാ ഐആം ന്നും പറഞ്ഞ് ഓരോരോ ക്ലിപ്പ് അതാണ് സത്യം പറഞ്ഞാ ന്നട്ട് നാൻസ് കണ്ണുകൊണ്ട് ഇല്ല ഒരു പൂച്ചയുണ്ടല്ലോ ഗണ്ണ് എടുത്ത് വെടി വെക്കുന്നേ ആ അതൊക്കെ കാണിക്കുന്നേ അത് സത്യം പറഞ്ഞാ അതായിരുന്നു സീസൺ ഫൈവ് സത്യത്തി
പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് ഫ്രമോരെ അതേപോലെ ആക്കോന്ന് ഡൽഹി ഹിൽ ഉണ്ടല്ലോ സ്ട്രെഞ്ചർ തിങ്ങ്സ്ന്റെ ആ ലാസ്റ്റ് ഫസ്റ്റ് ബോള് ഇറങ്ങിയ ടൈംല്ലേ ലാസ്റ്റ് സീസൺന്റെ അപ്പൊ ഭയങ്ക ര അടിയും തല്ലും അവിടെ മെട്രോൽ വരെ ഇങ്ങനെ മെട്രോടെ ആ ഒരു ഇല്ലേ അത് ഫുള്ള് ഇങ്ങനെ സെഞ്ചർ തിങ്സിന്റെ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചിട്ട് അതിനകത്തിങ്ങനെ നമ്മള് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നതിന് മുന്നേ ഇങ്ങനെ പാട്ടിട്ടു ടു ടു ടു ടു ടു ഒക്കെ ഇട്ടിട്ട് ആ അങ്ങനൊക്കെ ഇട്ട് സെക്കൻഡ് പോളെ ഇറങ്ങിയത് എല്ലായിടത്തേക്കും തെളഞ്ഞു
മറ്റേല്ല അതൊണ്ടായിരുന്നോ നിങ്ങക്ക് അവിടെ മറ്റേ എന്തായ്ന് പറയുന്ന നമ്മുടെ ന്ത് സാധനത്തിനാടി പറയുന്നേ ഡ്രോണ് ഡ്രോണിന്റെ ഒന്നും സംഭവ ഇല്ലായിരുന്നോ? ഡ്രോണിന്റെ ഉണ്ടായിര്ന്നന്ന് തോന്നുന്നു അത് വേറെ ഏതോ കൺട്രില്ല വേറെ ഏതോ കൺട്രി ഫേൻസിക്സിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു കൺട്രിന്റെ ഡ്രോണിന്റെ ഒക്കെത് വെച്ചട്ട്
ആന്നോ പക്ഷെ ഡൽഹിയിലും മെട്രോയ്ക്കകത്ത് എങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പ്ന്ന് പറയ ട്ടുണ്ട്‌ ടുണ്ട് ഉണ്ടുണ്ടോ ട്യൂൺ വന്നിട്ടിങ്ങനെ പറയും നെക്സ്റ്റ് സ്റ്റോപ്പ്‌ എ പറഞ്ഞിട്ട് സ്ഥലം പറയും ഓ രസവായിരുന്നു അതിന് വേണ്ടി മാത്രം പിള്ളേർ ഇവിടുന്ന് ദൂരെ പോ ദ്വാരകാ സക്റ്റർ വരെ പോ
ഓ അഥവാ ഈ കോള് കട്ടവുകവാണെങ്കി ഞാൻ ആപ്പിൽ തന്നെ നിന്നോണം ഞാൻ അടുത്ത കോള അപ്പോഴാചെയ്യുംട്ടോ ഹേ ഹേ എന്തൊക്കെ കാട്ടിക്കൂട്ട്ണ ആ ഇങ്ങനെക്കെ ഇപ്പൊ ആ ന്നിട്ട് പിന്നെ പിന്നെ ത് ണ്ട്
നമ്മള് കലക്കും കയ്സ് എനിക്ക് നല്ല പേടിയുണ്ട് ഫ്രം തേപോലെ ആവൂന്ന്
ഡി ഫ്രമ് എനിക്ക് വലിയ എക്സ്പെടേഷൻസ് ഞാനത് കാണും ഞാൻ ആക്ച്വലി്ഫാൻനിസിൻന്ന് പറയുമ്പോ അത്ര എനി കി ഫാനാ ആ ഷോട
ആ സത്യാ ഞാൻ ഫ്രമ്മിന് അത്ര ഫാൻ അല്ല ഇറ്സ് ലൈക്‌ എന്താ ചൂടള്ളത്തിൽ വീണ പൂച്ച മിനറൽ വാട്ടർ കണ്ടാലും പേടിക്കും എന്നൊരു സംഭവമാണ്
ഞാൻ കാണ അത്ര ഉള്ള അത് എനിക്കങ്ങനെ വല്ല്യ ഫാനോ ഒന്നും അല്ല ഞാൻ
ഞാനും വലിയ ഫാനല്ല ഞാൻ തീയറി നെ കാണാറില്ല ഹേ ഞാൻ കാണും
ഉം പറഞ്ഞോ
ഞാൻ കാണം ആൻ് ഞാൻ അതങ്ങനങ്ങ് വിടും പിന്നെ ചേച്ചിയെടുത്ത് എന്തേങ്കിലോന്ന് പറയും പശസ് ചെയ്യറ്ത്തിങ്സിൽ ഞാൻ സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കി ഞാൻ പറയറ് ന്റെ റൂമിലുള്ള ചേച്ചി ചേച്ചി ഒന്ന് അത് ചെലന്തി അല്ലേ അത് ഞണ്ടായിരിക്കും
നമ്മള് ഇന്റർപ്രിറ്റ്യ്യാ പക്ഷെ എനിക്ക് തോൻ ഫാൻ തിയറീസ് ആ ഷോയെക്കാട്ടും നല്ലേർന്നു
സത്യം അതെ അതുകൊണ്ടല്ലേ ഇപ്രാവശ്യത്തെ ഒരു തീറി ഞാൻ നോ ഇപ്ര്രാശ്യം തയറില്ല ആക്ച്വലി ഫ്രെമ്മിലെ ന്ന് വെച്ചാ എഴതിയവർക്കും രന്തോ കുന്തോ ല്ല കണ്ടവർക്കൊര ന്തോ കു
ഏടിയെ അത് അത് ഈ ഒരു പോയിന്റിൽ സാധാരണ അറ്റ്ലീസ്റ്റ് കൊറെ മിസ്ട്രീസ് റിസോൾവ് ചെയ്യാണ് ഇതിപ്പ് കൊറെ മിസ്ട്രീസ് ഓൻലി
അതെ ഇന്യു ഒറപ്പിച് ഇത് ഫ്ളോപ്പാകും
ഒള്ള് പത്ത്‌ എപ്പിസോഡ് മാണ്ട് ഏടി അതെന്ത് വാ ഈ മെജോറിറ്റി ഈ പത്ത് എപ്പിസോ് ത്തോട് ന്ന് പറഞ്ഞാ എന്തുവാ അങ്ങോട്ട് പോക്ന്ന് ഇങ്ങോട്ട് വന്ന് ബോയിഡ് എപ്പയും ഇറ്റ്സൊപ്പിട് ഇറ്റ്സ് ഓക്കെ
യ്യോ ബോയിഡാ ഞാൻ പറട്ടെ സത്യം പറഞാ ബോയിടല്ലാ നാശിപ്പിക്ക്യന്നത്
ആ ആണ് എനിക്ക് തന്നെ ബോയിഡിന ഇപ്പ ഇഷ്ടല്ല
എനികും ബോയിടിനെ വലിയ ഇഷ്ടംന്നൊ ല്ല അയാർ കൊച്ചിന് ആസ്വസ്താണ് എന്താണ് എല്ലാ അയാളുടെ കയ്യിലാന്ന വിചാരം എന്നാ ഇ ഞാൻ ചോയ്ക്കട്ട എത്രയോ വർഷ വർഷായിട്ട് വിക്ഷ് അവിടെ ഇത് ചെയ്യ്ന്ന് അതിന് കൊറ്ച്ച് ബുദ്ധി ഇതുണ്ട് കോഗ്നേറ്റീവ്പ്പം കൊറ്ച്ച് കൊഴപ്പുണ്ട് പക്ഷെ പീര്യൻയസ് ല്ലന്ന് ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാ എക്പീരിയൻസല്ലേ നോക്കോള്ളൂ
അതാ എന്താല് എനിക്ക് അത് മാത്രല്ല ആ അ
എനിക്ക് നല്ല രീ തോന്ന്ണ്ട് ബോയിഡിനെ ഹെൻറി കൊല്ലു ന്ന് അല്ല ഹെ വിക്ടറിനെ ഹെൻറി കൊല്ലുന്ന്
നീ ഫിനാൻ എപ്പിസോഡ് ഒന്ന് കണ്ടോക്ക് എന്തായാലും ഫിനാല പ്പിസോഡ് ഫിനാല് പ്പിസോഡ് കൊറെ കാണല് നടന്ന്ട്ടുണ്ട് പക്ഷേ എന്നാൽ കൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല അവസാനം എന്തോ കാണും ഇനി വണീയറ് വെയ് റ്റ് ചെയ്യണ്ട പണ്ടാരം
ആന്നേ ചെ ഞാൻ ഇനി ഒരു വർഷം എന്ത് ചെയ്യും
ആ
സെമ്മക്കെ പഠിക്കാൻ കെടക്കുന്നതൊ പഠിക്കണം ഓ എന്റെ അമ്മേ
പാടാർന്നോ
ജിലാ രുന്നു
ആ നിങ്ങള് പട് പട്‌ പഠിപ്പിച്ചേന്നും ചോദിച്ചില്ലേ
ഞാനുണ്ടല്ലോ ഞാൻ എന്റെ കോർ സബ്ജക്ടിലൊക്കെ പഠിച്ചേ എനി ജിയ ഉണ്ടേ നമ്മുടെ മൈനർ പോലെ ഞാൻ എന്ത് ചെയ്ത് അത് കോമേഴ്‌സ് എടുത്ത് കണ ക്കറിയാത്ത ഞാൻ എന്ത് ചെയ്തു കോമേഴ്സ് എടുത്ത്
ഓക്കെ
ബേസിക് ഇടക്കെ ഒള്ള് പക്ഷേ ഞാൻ എന്ത്‌ചെയ്തു സമയമില്ലാത ഞങ്ങക്ക് ഒരു ദിവസം പോലും ഇല്ലായിരുന്നേ എക്സാമിനിടക്ക് ഇടക്ക് അതുകൊണ്ട് ഞ ആ അനാന്ന് ഒരു ദിവസം പോലും ഇല്ലാഞ്ഞോണ്ട് ഞാൻ എന്ത്‌ ചെയ്തു ബാക്കിയുള്ളതിനൊക്കെ അഞ്ചറ് ദിവസം ഉണ്ടായിരുന്നു ഇതിന് ഒരു ദിവസം പോലും ഇല്ലാരുന്നു അത് കഴിഞ്ഞ് അടുത്ത ദിവസം പരീക്ഷയ ഞാൻ എന്ത്ചെയ്തു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്തു വച്ചു വായിച്ചു അതെല്ലാം ചെയ്തു അതിന്റെ എല്ലാ കണ ചെയ്തപ്പോണ്ട് പ്രീവിയസ് ഇയർ വന്നു ഓൾഡ് റെജീമ് ന്യൂ റെജീമ് റ്റാക്സ് ഒരു സ്ലാബ് ഉണ്ട് ആ സാധനം അതിനകത്തുള്ളത് എഴുതാൻ ഞാൻ അത് സൂപ്പർ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ പോയിരുന്നപ്പോഴാണ് അവർ കൊടുത്തേക്ക അതിനകത്ത് ഇല്ലാത്തത് എഴുതാൻ ആകെ ആ ഒരു ചോദ്യേ വന്നുള്ളൂ
ഓ ഓ അത് പ്രീവിയസ് ഇയർ കോസ്റ്റിയൻ മാത്രം നോക്കി പോകൻ വന്ന പ്രശ്ന ഇത്
അങ്ങനെ അങ്ങനെ ഞാൻ പരീക്ഷയിൽ പൊട്ടിയെന്ന് തന്നെ പറയാം
വരുമ്പോഴത്തേക്ക് നേരത്തെ ടോപ്പിക്സ് കുറെ കവർപ്പ് ചെയ്യണം എന്നിട്ട് ആക്ച്വലി പ്രീവിയസ് കോസ്റ്റിയൻസ് മോഡൽസ് നോക്കോളൂ നീ
സത്യം പറഞ്ഞാലേ ഞാൻ ടീച്ചർ പഠിപ്പിച്ചപ്പോ ഞാൻ എല്ലാ ക്ലാസ്സിലും പോവാന എനിക്ക് ഇഷ്ട എന്റെ ജീ നല്ല ഇഷ്ടമാ എനിക്ക് അതോണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും പോന്നൊണ്ട് ടീച്ചറാ ല്ലങ്കി എനിക്ക് എല്ലാ ലൈക്ക് പ ഏയ്
ട്ടാവും ഇപ്പം അത് കഴിഞ്ഞിട്ട് ആപ്പിൽ തന്നെ ഇന്നോ ഞാൻ വിളിക്ക കേട്ടോ
ഓക്കെ ഓക്കെ
പറഞ്ഞോ പറഞ്ഞോ
ആ എന്നിട്ട് ടീച്ചർ എല്ലാ എക്സാമും എഴുതിപ്പിക്കേക്ക ചെയ്ത് ക്ലാസസൊക്കെ ഈ ഫുള്ള് ഫുള്ള് ഉണ്ടായിരുന്നു